ആഹ്
കേൾക്കാമോ
ഓ കേക്കുന്ന്ണ്ട്
എന്തുണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു.
ചായ കുടിച്ചോ?
ഓ ചായ കുടിച്ചു ചായ പലഹാര ഒക്കെ കൂട്ടി ചായ കുടിച്ചു അവിടെയോ
ബേക്കറി ആയിരുന്നോ?
ആഹ് ബേക്കറി
ഞാനിവിടെ ചായ കുടിച്ചു ബേക്കറി ആയിരുന്നു ബേക്കറി ഞങ്ങളിപ്പൊ അടുത്തൊരു കടയുണ്ടേ
ആഹ്
ആഹ് അപ്പ അ അവിടെ പോയി ഒരു സൈസ് മധുരള്ള വട്ടത്തിലുള്ള ഒരു സാധനം കൊച്ച് മേടിചോണ്ട് വന്നു
അപ്പാണോ
അല്ല അല്ല ഒരു മൊരിഞ്ഞ പോലെ ഇരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്
ആഹ് ആഹ്
മുരിഞ്ഞ് നല്ല എന്താ പറയാ റൗണ്ടില്
റൗണ്ടില്
അത് മേടിച്ച് കൊണ്ട് വന്നു അപ്പൊ ചായ ഇട്ട് അത് കുടിച്ചു.
പുതിയതായ എന്തെലും സാധനായിരിക്കും
അതെ അതെ ഇപ്പൊ ഈ അടുത്ത് കാണുന്നതാ പണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലാട്ടോ
ആഹ് എന്നാ പുതിയത് ഇറങ്ങിയതായിരിക്കും ഇപ്പൊ ഓരോന്ന് ഇറങ്ങന്നെയല്ലേ
ഞാനി ഇച്ചിരി മുരിങ്ങേല തോരം വെച്ചു
ഇപ്പഴോ രാത്രിത്തേക്കാ
ആ മീൻകറി ഇരിപ്പുണ്ട് അപ്പൊ തോരന ഒന്നുല്ലാ അപ്പൊ ഞാൻ നോക്കിയപ്പോ മുരിങ്ങേല ഇണ്ടായിരുന്നു
ആഹ് മുരിങ്ങിയേന്റെ ഇല ഉപ്പേരി തേ തേങ്ങ ച വച്ചിട്ട് വച്ചാ അല്ലേ കഞ്ഞിവള്ളം ഒഴിച്ചിട്ടോ?
കഞ്ഞിവെള്ളോ
ആ തോരൻ ഉപ്പേരി അല്ലേ
തോരൻ നമ്മൾ തേങ്ങൊക്കെ ചിരണ്ടിയിട്ട്
ആഹ് ആഹ് ഉപ്പേരി ഞങ്ങളിവിടെ ഉപ്പേരിന്ന് പറയും
അപ്പൊ കഞ്ഞിവെള്ള ഒഴിച്ചിട്ടു എങ്ങനെയാ
അത് താളിപ്പ് അത് മുരിങ്ങേന്റലയും കഞ്ഞിവെള്ളം ഇട്ടിട്ട് ചെറിയുള്ളിഒക്കെ ഇട്ടിട്ട് താളിക്കുക
അതെങ്ങനെയെന്ന് പറഞ്ഞ് തന്നെ അത് ആദ്യ ആയിട്ട് കേൾക്കാണ്
ഞാനിതുവരെ ഉണ്ടാക്കിയില്ല പറഞ് കേട്ടതാ
ആഹ്
ഉം അത് ഇവിടെ ഉണ്ടാക്കില്ലേ ഏട്ടന ഏട്ടന്റെ വീട്ടില് ചേച്ചി ഇണ്ടാക്കല്ണ്ട് മുരിങ്ങേന്റെലയും കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് അതിലേട്ട് ഇട്ടിട്ട് മുറിച്ചിട്ട് ഉപ്പ് ഇടുക നല്ല രസാണോല്ലെ ആഹ് നല്ല രസാണോല്ലെ കടുക് പൊട്ടിച്ചിടണം
അപ്പൊ രസം പോലെ ഇരിക്കും
ആഹ് നല്ലോണം വെള്ള ആക്കാണ്ട് കുറുക്കി എടുക്കുക അപ്പൊ ഒരു താളിപ്പ് പോലെ ഉണ്ടാവും അല്ലോ
അപ്പൊ പൊടികൾ എന്തൊക്കെ ചേർക്കും
പൊടികളൊന്നും ഇല്ല ഇതന്നെ ഇടുള്ളൂ ഉപ്പ് മാത്രേ ഇടുള്ളൂ
അപ്പൊ വെളുത്തിരിക്കൂല്ലേ
വെളുത്തിരിക്കും ആ ചെലർക്ക് അങ്ങനെ ഇഷ്ടാണല്ലോ മത്തൻ താളിപ്പൊക്കെ കണ്ടീല്ലേ ചോരങ്ങ താളിപ്പ് പച്ചമുളകും ഇടാ
ഓഹ് ഓഹ്
അങ്ങനെ ചെലവർക്ക് അത് ഇഷ്ടപ്പെടൂല ചെലവർക്ക് ഇഷ്ടാവും. കപ്പ്ളങ്ങ എന്തായ് മനസ്സിലായില്ല കപ്പളങ്ങ കറമൂസയാണോ? ആഹ് കറമൂസ ഓ അത് തോരന ആഹ് അത് ഉപ്പേരിം വയ്ക്കും പിന്നെ കറിയും വെക്കൂ പരിപ്പ് ഇട്ടിട്ട് കറി വെക്കൂ
ഈ മുരിങ്ങയില നമ്മള് പരിപ്പും മുരിങ്ങലയും കൂടി തേങ്ങരച്ച് കറി വെക്കും അത് നല്ല ടേസ്
ഓ അതിവടെ അത് ഇവിടക്കെണ്ട് അതിന്റെ കൂടെ ചക്കക്കുരൂ ഇടും
ഓ ചക്കക്കുരു ഇടുവല്ലേ
ഉം ചക്കക്കുരു മുരിങ്ങൻ്റെല ഉണ്ടെങ്കിൽ ചക്കക്കുരു ഇടും പിന്നെ മുരിങ്ങേൻ്റ ല ഇങ്ങനെ ചെയ്യേ ചെറിയുള്ളി മുറിച്ചിട്ടിട്ട് തേങ്ങയും പച്ചമുളകും ഒതുക്കിട്ട് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചു പാരും അതിവടെ എട കിടക്ക് ചെയ്യലുണ്ട്
ആഹ് മുരിങ്ങയില നമുക്ക് ഇപ്പൊ ചീരേയില ആണെങ്കിലും അതും ഇതുപോലെ ചെയ്യാം
ആഹ് അതന്നെ നല്ല രസാ അത് കഴിക്കാൻ മക്കക്കൊ ഭയങ്കര ഇഷ്ടാ
അപ്പൊ നമ്മുടെ വിറ്റാമിൻസ് എല്ലാം നമുക്ക് അകത്ത് ചെല്ലുകയും ചെയ്യും
ഏ എത്തും മുരിങ്ങന്റെലയും എത്തും കോഴിമുട്ടേ എത്തും
അപ്പം മുരിങ്ങയില ആദ്യം ഒന്ന് ചിക്കി എടുക്കോ
ആഹ് ആദ്യം നല്ലോണം പറച്ച് കഴുകിയെടുക്കും
ആഹ്
അല്ലി ആയിട്ട് ഓരൊ ഇതള് വെച്ചിട്ട് ഓരോ ഇതള് ചിലപ്പോ രണ്ട മൂന്നെണ്ണൊക്കെ കൂടി
ഉം അതെ അതെ അതെന്ത് ചെയ്യണ്ടെന്നറിയോ നമ്മളത് പറിച്ച് കൊണ്ടന്ന് നമ്മളിങ്ങനെ അടത്തി അടുത്തിഅല്ലേ എടുക്കുന്നേ ഓര ഇങ്ങനെ കമ്പ് പോലെ
ആഹ്
എന്നിട്ട് അത് കൊണ്ടന്ന് നമ്മളൊരു കാ പേപ്പറിൽ പൊതിഞ്ഞ് ഇന്ന് കൊണ്ടന്നിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അങ്ങ് വെച്ച മതി നാളെ ആവുമ്പോ അത് മൊ ത്തം ഓരോ അടന്ന് ആ പേപ്പറില് വീഴും
അത് ശരിയാ ഞങ്ങള് തലേന്ന് ഞങ്ങള് മുറിച്ചിട്ട് തൂക്കാത്രത്തിലാക്കി വെയ്ക്കലുണ്ട്
ആഹ് അപ്പൊ നമുക്ക് കഷ്ടപ്പാടില്ല ഇല്ല ഇല്ല ഇല്ല
കൊർച്ച് ബുദ്ധിമുട്ട് കൊറഞ്ഞിട്ടും
കൊടഞ്ഞ്ടുക്കും പിന്നെ മത്തേന്റെല തോരൻ വെക്കും
മറ്റ പച്ചമുളകിന്റെ എല കറി വെക്കുട്ടോ അതും ഇതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെക്കും നല്ല രസാ മഷേ പച്ചമ ആഹ് പച്ചമുളകിന്റെ എലയാന്ന് തോന്നേല്ല
പച്ചമുളക് പറഞ്ഞ നമ്മുടെ സാധാരണ കറി വെക്കുന്ന പച്ചമുളക്
ആഹ് സാധാ കറി വെക്കണ പച്ചമുളക് അതിന്റെ എല
അതിന്റെ എല ഇതേപോലെ തെ കഞ്ഞിവെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട്
ആഹ് നല്ലോണം അരിഞ്ഞിട്ടിടും
ഉം ഈ എല അരിയും
ആഹ്
കഞ്ഞിവെള്ളം തിളയ്ക്കുമ്പോ ഈ എല അരിഞ്ഞിട്ട് ഉപ്പ് ഇടും
ആഹ്
പട് ചൊവുന്നുള്ളി വെളിച്ചെണ്ണ വെച്ച് താളിച്ച് അതിലേക്ക് ഒഴിക്കും
അതെ
വേറെ പൊടികളൊന്നും ചേർക്കത്തില്ല
വേണ്ട വേറെ ഒന്നും വേണ്ട പച്ചമുളകിന്റെ പച്ചമുളക് വേണങ്കി ഇടാ ഒരു എരൂന്
അതാ ഞാൻ ചോദിച്ചെ രസം പോലെ ഇരിക്കുവോ അത് എനിക്ക് മനസ്സിലായില്ല
ഇഹ് രസല്ല അമ്പള് താളിപ്പ് പോലെ വെള്ളം അധികം ഇല്ലാണ്ടെ കുറുക്കി എടുക്ക പെരട്ടിക്കൂട്ട് ആഹ് പെരട്ടിക്കൂട്ടല്ലൊ മ്പള് ചോറിന്റെ കൂടെ
അത് നല്ല കറിയാണ് പക്ഷെ നമ്മള് കൂട്ടാത്തോണ്ട് എങ്ങനെയാ നമുക്ക് അറിയത്തില്ല
ആണ് അത് നല്ലതാണ് അതൊക്കെ ശരീരത്തിന് നല്ലതാ പക്ഷെ ഇമ്പക്ക് അതൊന്നും പിടിക്കൂല ഇമ്പ ക്ക് ചിക്കൻ കറി മട്ടൻകറി മീൻകറി ഒക്കെ ഇമ്പക്ക് കണ്ണ് പിടിക്കുള്ളൂ
പക്ഷെ ഞങ്ങള് പരമാവധി ഒത്തിരി എന്നും അങ്ങനെ മീനു ഇറച്ചി മേടിക്കില്ല
ആഹ്
ഞങ്ങള് കൂടുതലും ഒന്നൂല്ലേ ഈ സാമ്പാർ അല്ലെങ്കിൽ തൈര് അങ്ങനെയുള്ള സംഭവൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ
ആഹ് അത് നല്ലതാ ഞങ്ങ ഒന്നുംല്ല ആഹ് അത് നല്ലതാ ഞൻക്ക് ഒന്നും ഇല്ലെങ്കിൾ സോയാബീൻ പൊരിക്കും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊരിക്കും
സോയാബീൻ എങ്ങനെ ഉണ്ടാക്കണന്ന് പറഞ്ഞന്നേ
സോയാബീൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ലോണ്ണം ഒന്ന് അലീക്കാ അലീക്കാച്ച അയിന്റെ ആ കട്ടിയൊന്ന് വിട്ട് കിട്ടാൻ വെള്ളത്തിട്ടക്കും ചൂട്വെള്ളത്തില് ആഹ് അതന്നെ നല്ല വലുതായിട്ട് അത് നല്ലോണ്ണം പീഞ്ഞിട്ട് മുറിക്കും വലുതാണെങ്കിൽ നടു മുറിച്ചിടും
ഉവ്വ
ഇൻറ്റയ്ല് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് റ്റിടും പെരഞ്ചീരകത്തിന്റെത് ഇടും പിന്നെ മ്പ ക്ക് വേണെങ്കിൽ കോൺഫ്ലവറോ അരിപ്പൊടിയോ ഇടാം പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കറിവേപ്പില ഒക്കെ കൂടിട്ട് കുഴച്ചവിടെ ന്നട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊ അരമണിക്കൂർ വേണേ അര മണിക്കൂർ എടുക്കാ
ഉവ്വ
ഉം ചെലോരു കോഴിമുട്ട പൊട്ടിച്ചു പാരും തോന്നുന്നുണ്ട് കോഴിമുട്ടേന്റെ വെള്ളം മാത്രം ഒന്ന് നല്ലോണം ഒരു ആഹ് നല്ലൊരു ചൊവയും നല്ലൊരു ഇതില് കാണാം പിന്നെ കാശ്മീരി ഇട്ടാ നല്ലൊരു കളറിൽ കാണാം
എന്നിട്ട് ഇതെല്ലാണ്ട പൊരിച്ചെടുക്കാണോ
പൊരിച്ചെടുക്കും എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കും സൺഫ്ലവർ ഓയിൽ എടുക്കും അതിൽ ഇട്ടിട്ട് പൊരി ച്ചെടുക്കും
നല്ലതാണോ
നല്ലതാ നല്ല രസാ ച്ചാ ഇമ്പളിത് ചിക്കന് പകരം തന്നെ പറയും ഇമ്പളിപ്പൊ ചിക്കൻ കൂട്ടാത്തതോര് സോയാബീൻ പൊരിച്ചതോ കോളിഫ്ലവർ പൊരിച്ചോക്കെയാണല്ലോ കഴിക്കാ
അപ്പൊ കോൺഫ്ലവർ ഇത് ചേർക്കുന്ന കോൺഫ്ലവർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും
അരിപ്പൊടി ഇടും
നമ്മള വറുത്ത അരിപ്പൊടി ഇട്ട് കൊഴ
ആഹ് വറുത്ത അരിപ്പൊടി ഇട്ടിട്ട് കൊഴച്ചയ്ക്കും
അവ മൊരിഞ്ഞു വരോ
ഓഹ് നല്ല ടേസ്റ്റാ നല്ല മുരിഞ്ഞ് വരും മുറു മുറാ ഉണ്ടാവും ചോറിന് കൂട്ട ആ ചൂടോടെ തിന്നാണെ നല്ല രസാ തണുക്കുമ്പോ പിന്നെ ഒന്ന് പദം വരും
അതൊന്നുണ്ടാക്കി നോക്കണല്ലോ ഞങ്ങള് സോയാബോൾ ഉണ്ടാക്ക്ണെ എങ്ങനെയന്ന് വച്ചാ ഈ പറഞ്ഞോണം ചൂടുവെള്ളത്തിലിട്ടിട്ട് അതേപോലെ തന്നെ പിഴിഞ്ഞു വെക്കും
ആഹ്
അന്നിട്ട് നല്ലോണം പിഴിഞ്ഞ് അരിഞ്ഞ് ചെറു വലുതാണെങ്കിൽ അരിഞ്ഞെടുക്കും
ആഹ്
എന്നിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച്,, ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുള സവാള എല്ലാം വഴറ്റി ഒരു തക്കാളി ഇട്ട് വഴറ്റി പൊടികളെല്ലാം ചേർത്ത് ഒരു ചെറിയൊരു ചൂട് വെള്ളം കുറച്ച് ഒന്ന് വെച്ച കൊഴമ്പ് രൂപത്തിലാക്കും ഒത്തിരിയല്ല പേരളമാത്രം എന്നിട്ട്,, സോയബോളിനെ അതിലേക്ക് ഇട്ടിട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് പാകത്തിന് ഉപ് ഉപ്പുട്ടിട്ട് ആഹ് നമ്മള് ഇളക്കി ഇളക്കി ഇളക്കി നല്ലൊരു ഫ്രൈ ആവണ രീതിയിൽ അങ്ങ് എടുക്കും അത്രേ ഉള്ളൂ
സോയാബിൻ റോസ്റ്റ് ഉണ്ടാക്ക
ഉം അതെ അതെ അതെ
അങ്ങനെ പറയും
അത് നമുക്ക് കറി ഒന്നും കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാ
ആഹ് അത്ണ്ട് അത് നല്ലൊരു കാര്യ നമ്മക്ക് ചപ്പാത്തിന്റെ കൂടെയും പൊറോട്ടേന്റെ കൂടെക്കെ കഴിക്കാം
ഇവിടെ കൊച്ച ഉണ്ടാക്കോ അത് കൊച്ച ഉണ്ടാക്കന്ന് ഞാൻ ഇന്നലെ പറമ്പിൽ പോയേക്കയിരുന്നു
ആഹ്
ഞങ്ങക്കവിടെ മുളക് കുറച്ച് നട്ടിട്ടുണ്ട്
ആഹ് ആഹ്
ഈ കൊടാലി മുളക്
കോടാരി ആഹ് എന്ത അത് ചക്കമുളക് വലുത് അല്ലെങ്കില് ചീരമുളക് ചീരാമുളക് ആഹ് ആഹ് അങ്ങനത്തെ
അപ്പൊ അതിന്റെ ചോട് മൊത്തം കാടു പിടിച്ചോണം നിക്കുവ മുളക് തൈ ഏതാ കാട് താന്നുള്ള അറിയില്ലാത്ത രീതിയിൽ പെട്ടെന്ന് അങ്ങ് ആർത്ത് വരുവാ
ആഹ് മഴെയ്തിട്ട് നല്ലവണ്ണം മുളച്ചിണ്ടാവും പുല്ലൊക്കെ
പുല്ലങ്ങ് ആർത്ത് പോരാ നമുക്ക് ഈ കണ്ടപന കുത്തിന്ന് പറഞ്ഞരു സാധനംണ്ട് പറമ്പില് ഇറങ്ങോ നമ്മുടെ ഈ ദേഹത്ത് നമ്മുടെ ഡ്രസ്സൽ മൊത്തം കയറിപ്പിടിക്കും ഈ ഒരു സയ്സ് കൊന്തംപുല്ല് പോലെ
ആഹ് ആഹ് മനസ്സിലായി ഇവിടെ ഉണ്ട് അത് നാല് കഷ് നാല് ഭാഗമായിട്ടുള്ള ഒരു സാധനം അല്ലേ ചെറിയ ചെറിയ കഷ്ണം ആഹ് അതന്നെ
ഓഹ് നമ്മുടെ ദേഹത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്കത് കുത്തിി കൊള്ളും
ത്തയും ചെയ്യും പിന്നെ ഡ്രസ്സിന്റെ ഉള്ളിൽ പിടിച്ച്
പിടിച്ച് ഓ എ പാടാണോ എന്നിട്ട് പിന്നെ അത് അത് പണി കഴിഞ്ഞിട്ട് അത് പെറ ക്കല പരിപാടി
ആഹ് ആഹ്
അത് പറിച്ച് കളയണം അല്ലെങ്കിൽ ദേഹത്ത് പിന്നെ അലക്കുമ്പൊക്കെ പാടല്ലേ
ഇത് പറിക്കാനും കുറച്ച് പാടാണ്
എന്നിട്ട് പിന്നെ അത് അതും കൊണ്ടോന കത്തിയും പിന്നെ ഞാൻ വേറെൊരു കൊച്ചുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ എട്ട് മണിക്ക് പണി തുടങ്ങി പത്ത് മണിക്ക് റെസ്‌റ്റ് ഉണ്ട് പിന്നെ ഒരു മണിക്ക് റെസ്റ്റ് ഉണ്ട് ഭക്ഷണ ഒക്കെ കൊണ്ടുപോയി
ആഹ്
അണ്ട് അവിടെ ചെന്ന് മഴയുണ്ടായില്ല അപ്പൊ പിന്നെ നമുക്ക് തെളിക്കാൻ എളുപ്പമായി ആഹ് കത്തിയും കൊണ്ട് നമ്മൾ അരുവേയും കൊണ്ട് കാട് വീശി ചുറ്റ ചൊട്ടിലുള്ള പുല്ല് കളഞ്ഞിട്ട് നമ്മള് ചുറ്റിനും പൊതട്ട്ടുത്തു.
ആഹ്
അങ്ങനെ ചെയ്തുന്നലേ അപ്പാ ആ ഇന്നൽത്തെ ആ പണി അങ്ങനെ തീർത്തിട്ട് പോന്നു. ഇനിയുണ്ട് ഈ പെട്ടെന്ന് അങ്ങ് പുല്ല് കയറുവാന്ന് നിമിഷ
അത് ആഹ് അത് മഴങ്ങനെ പെയ്യല്ലേ അതുകൊണ്ട് ഇങ്ങനെ വളർന്നു വരാ.
അപ്പൊ ഒരു കണക്കിന് നമുക്ക് ഈ എന്താ പറയാ ഈ വളം കൂടുതലുള്ള സ്ഥൽത്ത് പുല്ല് പെട്ടെന്ന്ങ് കേറുന്നാ പറയന്നേ.
ആഹ് ചെൽപ്പോ അതൊണ്ട് ആയിരിക്കും.
ഞങ്ങളിവിടെ കൊറേ മരുന്നടിച്ചേക്കോ മരുന്നടിച്ച കൊറേ കളയൊക്കെ പോവും.
ഓഹ് ശരി.
ന്നാ ശരിയെന്നാ ഓക്കെ.
ആഹ് അ.